ഹലോ
ആഹ എന്താ പരിപാടി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാ
ആഹ ആ കഴിഞ്ഞു കഴിഞ്ഞു
എന്തായിരുന്നു രാവിലെ കാപ്പിക്ക് ആ് ഇന്ന് മഴയില്ല ചെറിയൊരു വെയിലൊക്കെ ഇണ്ട് ഇന്നലെയൊക്കെ എന്താ മഴ ഇണ്ടായിരുന്നു പിന്നെ മൂടിക്കെട്ടി എടക്ക് ഇങ്ങനെ മൂടിക്കെട്ടിയൊക്കെ നിക്കന്ന്
അതെ ആഹ ഇവിടെ അതെ ചെറിയൊരു വേ യിലൊരു മഴ ഒക്കെ ഉണ്ട് ഉ കഴിക്കൽ ദോശണ്ടാക്കി
ദോശ ചമ്മന്തി അതോ സാമ്പാറോ
ആഹ ഇഷ്ടംുണ്ടാക്കി
ആഹ മറ്റേ
ആഹ് ഉർലങ്ക ആഹ്ർ ആഹ് ഉർലങ്കര ഇഷ്ടവും അവിടത്തെ കഴ പരിപാടൊക്കെ കഴിഞ്ഞോ കഴിക്കലൊക്കെ
ആഹ ഞാൻ ഫുഡൊക്കെ ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷ ഫോൺ എടു ത്തപ്പ നിന്നെ വിളിക്കാന്ന് വിചാരിച്ച അങ്ങനാ നിന്നെ വിളിച്ചത്
അതെ ആഹ ഇനിെന്താ പരിപാടി
കുട്ടികൾന്നാ എടുക്കുന്ന
ാ ചെറിയ കുട്ടി ഉറങ്ങുന്നു മൂത്ത കുുട്ടി സ്കൂൾ പോയി ആഹ അപ്പൊ പണികളൊക്ക്െ ആ ചെറിയൊരു ഇത ഉള്ളൂ ഇന്നലൊക്കെ നല്ല മഴയരുന്നു ഇന്നലെ പുൾട്ട മഴ തന്നൊയിരുന്നു ഉ
പിന്നെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
കുഴപ്പമില്ല ഓൺലൈൻ ഇങ്ങനെ നിങ്ങെ പോണും ഇനിപ്പോ ഓണ
ആ ആ ഓണൊക്കെ ആവുമ്പോ അത് ഇതിന്റെ സീസൺ ആണല്ലോ
അക്കേനെ കിട്ടുള്ളൂ ആഹ അപ്പളേനെ കിട്ടുള്ളു ഏ അതുവരെ ഇങ്ങനെ പോസ്റ്റടും ഉ ചില കസ്റ്റമർമാരുണ്ട് അവരിങ്ങനെ ഓർഡർൊക്കെ തരും ആ ആ ഒരു രണ്ട് മൂന്ന നാല് കസ്റ്റമർണ്ട് ഏ അപ്പൊ അവരിങ്ങനെ എന്താ ഹസ്ബൻറോ
ഹസ്ബന്റ്് പുറത്തോട്ട് പോയടാ
അതെ അതെ ആ ഇ പൂച്ചിട്ടുള്ളതൊക്കെ അയോ
ഉച്ചക്ക ഉള്ളതൊക്കെ ഞാൻ എല്ലാം ഞാൻ വ വെളുപ്പിന എണീച്ച് എല്ലാ പരിപാടിയ ചെയ്തു ഉച്ചക്ക് സാമ്പാർ തോരൻ അച്ചാറൊക്കെയാണ്
അതെ ആഹ ഇപ്പ നോക്ക അവിടെ ആഹ കഴിഞ്ഞു കഴിഞ്ഞു ഉ ഇനിപ്പോ അവടെ നീറ്റ് കുട്ടി നീറ്റാ കുട്ടീെ നോക്കുക
ആഹ് ബഹളായിരിക്കും അല്ലേ അലമ്പ ഉണ്ടാകട്ടെ
ഏഹ കുട്ടി നീന്താൻ തുടങ്ങിയപ്പോൊ ആഹ നീന്താന തുടങ്ങി അപ്പൊ ഒരു ഭാഗത്ത് കിറക്കില്ലല്ലോ അപ്പൊ ഒപ്പം നിക്കണാല്ലോ കൂടെ ഉ ഇനിയിപ്പം കൊറച്ചുന ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആയാ നീക്കും ഉം ആന്നെ അതാവ്ടെ
അപ്പൊ ആഹ മഴ ഉണ്ടല്ലേ അവിടെ
ഉം ഇനിപ്പോ മഴന്റെ സീസണഅല്ലേ
ഉ അപ്പം ഉച്ചക്ക് എന്താണ് പരിപാടി എന്താണ് കറിയൊക്കെ വെക്കുന്നത്
ഉച്ചക്ക്ള് ആ സാമ്പാറ് ണ്ട് പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ട് ചോളും അതെന്നെ ഏയ് മീൻ വാങ്ങിയ നേരാക്കാൻ എത്തില്ല ഇളള്ളതും കൊണ്ടേ അപ്പോ എന്താ പിന്നെ വൈകുന്നേര ത്ത് പിന്നെ ഹസ്ബൻഡ് വാങ്ങീട്ട് വരും അപ്പൊ പിന്നെ ആൾ വെക്കും ആ അ പിെ കൊഴപ്പില്ല
അത് നല്ല കാര്യാണ് സഹായിക്കുന്ന ഭർത്താവായത് കൊണ്ട് പിന്നെ കുഴപ്പവില്ല
ഉ കുട്ടിയും കൂടി വന്ന കഴിഞ്ഞാ അവനെ പഠിപ്പി
പറ്റില്ല നമുക്ക് ചെയ്യൻ
അപ്പൊ അവൻ കൂടി വന്ന അവന്റെ കൂടെ നിക്കണം ഒരാള്
ആ മറ്റേ മുതമോന്റെ കൂടെ ആഹ മൂത്തത് ആ
അപ്പൊ പിന്നെ ഒപ്പം നൽക്കണം പിന്നെ എഴുതിപ്പിക്കല് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോക്കുന്നു ആ
ഇപ്പ ഇപ്പ എത്രേല്ലും പഠിക്ക്ന്ന്
രു കൊല്ല കൂടി എൽ കെ ജി പോട്ട പറഞ്ഞ്ട്ട് അ ഞ്ചരയല്ലേഅയിട്ടുള്ളൂ ആൾക്ക് അപ്പ വികൃതി ഒന്നു സെറ്റ് ആവട്ടെ അത് എന്നാല് ആദ്യ ങ്ങാട്ടി കുറച്ചൊക്കെ മാറ്റുണ്ട് ഉ ഉം
പിന്നെ വേറെന്താണ്ട് വിശേഷം വേറെ വല്ല ബിസിനസും ചെയ്യുന്നുണ്ടോ ഇപ്പൊ തുണിയുടെ അല്ലാണ്ട്
ചെയ്യുന്നുള്ളൂ ഇപ്പോ വേറൊന്നും സെറ്റ് ആായിട്ടില്ല ഇനിയിപ്പോ പുറത്ത്ു പോയിട്ട് വർക്ക് ചെയ്യലൊന്നും ഇപ്പൊ നടക്കില്ല ഇനിയിപ്പോ കുട്ടീനി ഇപ്പ കൊറച്ച്ാ ആ കുട്ടീനിപ്പൊ കൊറച്ചാവാണ്ടൊന്നും നടക്കില്ല അപ്പ അങ്ങനെ പോട്ടെ റീചാർജി ചെയ്യൻ തന്നെ വേണ്ടെ ഇപ്പൊ
പൈസ കിട്ടുന്ന് ആ നമ്മക്ക് എല്ലാർക്കും അത് തന്നെ ശ്യം നമ്മുടെ കാര്യം ങ്ങൾ നടക്കാനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടണ എന്നുള്ള ആഗ്രഹണല്ലോ
ആഹ എങ്ങനെ ആയാലും ഒരു മുന്നൂറ്റമ്പത് രൂപ വേണം റീചാർജിന് ഉ അപ്പൊ പിന്നെ അയിന് പോട്ടെ പറഞ്ഞിട്ട് നാട്ടിലിപ്പോ ഇടക്ക് പോയി വന്നു
ആഹ ഞാനും പോയായിരുന്നു നാട്ടില് നാട്ടില് പോയിട്ട് വന്നേള്ളു
ആഹ ഇഞ്ഞ് ഓണം ആ ഓണത്തിന്ന്നെ ഇ
പോ
ആ ഇനിപ്പോ അതെല്ലേ ആ ഇനിയിപ്പോ പത്ത് ദിവസം സ്കൂള് കൂട്ടുമ്പോ പോാലോ എങ്ങനെ ആയാലും തിരുവോണം കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ തിരുവോണത്തിന്റെ അച്ച വീട്ടിലിരിക്കണ്ടേ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പോ
തിരുവോണം കഴിഞ്ഞ് വല ഇതും പോ ടൂറ് പോകുന്നു
ഏയ് ഈ ഏയ് കുട്ടികളെ കൊണ്ടൊന്നും നടക്കില്ല
നട
അ ഏ അപ്പ അതും കൊൊണ്ട് പോണില്ല ഇനിപ്പോ ഗുരുവായരിൽ ചോറൂണ് ഉണ്ട് ുട്ടിക്കക്ക് അപ്പൊ അത് കൊടുത്തിട്ടില്ല ആ് ഉ അപ്പൊ ഞങ്ങള ഇവിടെ ഇവിടെ അടുത്തുള്ള കാവില തന്നെ ച ഉ അ ഇപ്പൊ ഗുരുവായർക്ക് പോകണം അ അപ്പൊ ഈ ഓണം കഴിഞ്ഞിട്ട് ആ ആ ഒരു ടൈമിലാണുമ്പോ തിരക്കുണ്ടാകും എന്നാലും നോക്കട്ടെ സ്കൂള് തുറക്കുമ്പോക്ക പോയിട്ട് വരണംന്ന് പറഞ്ഞിട്ടാണ് എങ്ങെ പോാലും ഗുരുവായൂ തിരക്കണ്ടാവും ഏ ഉ അപ്പൊ അവിടെ ഒന്നന്ന് പോയിട്ട് വരണം അല്ലാത എവിടേക്കും പോവന്നില്ല
അപ്പ ശരിട വേ വിശേഷൊന്നോ ഇക്കെ നടക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ശരി എന്നാ ആ ശരി